ഓഹ് ആഹ എവിടെയാണ്
ഞാൻ നിലവില് നാട്ടിൽ തന്നെ ഉണ്ടടാ നീ എവിടൊണ്
ഇവിടെണ്ടേ നാട്ടില് ഇണ്ട് ഇപ്പോ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞ ആ ഒരു വർക്ക്ഷോപ്പിൽ ഒന്ന് പോകുന്നുണ്ട് വണ്ടിയാടെന്ന് സർവീസിന് കൊടുത്തിണ്ടാരുന്നു
അതതെ അപ്പൊ ഏത നിലവിലാ അന്റടുത്ത് വണ്ടിള്ളത്
ഞമ്മുടെത്ത് ബുള്ളറ്റ് ആണുള്ളത് ബുള്ളറ്റ്ണ്ട് പിന്നെ നമുക്കൊരു കാറുംണ്ട് ഒരു സിയാസ് ഉണ്ട് നമുക്ക്
ഉം അയ്നൊക്കെ എന്താ മൈലേജ് ഉള്ളത്
ബുള്ളറ്റ് നമ്മക്ക് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് ഒക്കെയാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത് നമ്മള് ഇന്റെത് ആദ്യം വേറെ ഒരു വണ്ടി വണ്ടിണ്ടായിരുന്നു ബുള്ളറ്റ് സ്വന്തയിട്ട് നമ്മക്ക് ഒന്ന്ണ്ടാർ ക്ഷെ അത് നമ്മക്ക് കൊറച്ചൂടി മൈലേജ് ഷോർട്ടയിരുന്നു ഒരു ട്വന്റി ഫൈവ് ആ റേഞ്ച് ഒക്കെ ട്വന്റി ഫൈവ് ട്വന്റി സെവൻ അറെഞ്ചൊക്കെ കിട്ടിയിരുന്നുള്ളൂ പിന്നെ ഞാനത് മെല്ല എന്ത് ചെയ്തു വണ്ടി നമ്മള് സെയിൽ ചെയ്തു പിന്നെ വേറെ നമ്മളെ ഏ കസിന്റെ ഒരു വണ്ടിയുണ്ട് ഇപ്പോ അതാണ് നമ്മളിപ്പോ യൂസ് ചെയ്ത്കൊണ്ട്ക്ക്‌ണത് അ ഒര് തേർട്ടി ഫൈവ് അറേഞ്ച് ഒക്കെയാണ് കിട്ടണത് പിന്നെ നമ്മളീ കറക്റ്റ് ആയിട്ടുള്ള ഓയിൽ ചെയ്ഞ്ച് ഇതിന് മുൻപ് നമ്മള് സർവീസ് ഒക്കെ ചെയ്താലേ നമ്മക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മൈലജ് കിട്ടുള്ളൂ അല്ലാന്നണ്ട് പിന്നെ നമ്മളീ എണ്ണടിച് ഓടാന്നീങ്ങോണ്ട് കാര്യല്ല നമുക്ക് മൈലേജ് വേണ്ട മാതിരില്ല മൈലേജ് ഒരു കാര്യങ്ങളെകിട്ടൂല അതുപോലെ തന്നെ സിയാസ് ആണെങ്കിലും നമുക്ക് ഒരു ഹൈവേലൊക്കെ നമ്മക്ക് അറൗണ്ട് ഒരു ട്വന്റി ഫൈവ് ട്വന്റി ഫോർ ഒക്കെ നമ്മക്ക് ഒരു സ്പീഡിൽ പോകവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട് ഡീസല ആയിങ്ങോണ്ടേ
ഏ കൊഴപ്പല്ലാത്ത മൈലേജ് ഉണ്ട വണ്ടിയൊക്കെ നല്ല സൂപ്പർ വണ്ടിയാണ് നല്ല സ്മൂത്ത് ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ്
അതെയോ എന്ന വെച്ച കഴിഞാൽ ഫുൾ പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അതുപോലെ തന്നെ ദീർഘയാത്ര യാത്ര ചെയ്യാ നൊക്കെപറ്റിയ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കണ വണ്ടി തന്നെയാണ് ഈ ബുള്ളറ്റ് ഈ ബുള്ളറ്റ് ബുള്ളറ്റ് എന്ന്പറഞ്ഞുകഴിഞ്ഞാ ഒന്നാമത് ഓടിക്കുമ്പം തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വണ്ടിയാണ് പിന്ന മൈലേജും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേം വേണ്ട അത്രയും നല്ലൊരു വണ്ടി ന്നെയാണ് ഇ ക്ക്‌ തോന്ന്ണെ ഈ ബുള്ളറ്റ് എന്ന് പറയണത് അതുപോലെ തന്നെ ഇത് കൊണ്ട് നട ക്കാനും അത്യാവശ്യം ഏത് ഒര് ട്ടം ടൈറ്റ് ഏരി കു‌ടി കൊണ്ട് നടക്കാനും സുഖാണ് ഏത് അതുപോലെ തന്നെ വെയ്റ്റിന്റെ കാര്യത്തില് കൊറച്ച് കൂടുതലാണ് അത് ഓടിക്കണ ആൾ ക്കാര് കൊറച്ച് സ്‌ട്രെങ്ത്ള്ള ആളുകൾ ന്നെ വേണ്ടിവരും അല്ലേ അയിന്റെ ഒര് കാഴ്‌ച്ചപ്പാട്
അതെ അതെ അതെ ഇപ്പൊ തന്നെ അതിന്റെ ഒരു പുതിയ മോഡൽ ഇറങ്ങി അറുന്നൂറ്റേഴ്‌ സീസി ള്ളെ താറ് ഇറങ്ങിട്ട്ണ്ടാവും ഈ പറഞ്ഞമാതിരി രണ്ടായി
താങ്കളുടെ റേയിഞ്ച് താങ്കളുടെ റേയിഞ്ച് ജസ് ക്ക്‌ കട്ട ആവ്ണ പോലെ തോന്നുന്നുണ്ട് ഒന്നും കറക്റ്റ്ല്ലെ പ്രോപ്പർ ആയുള്ള സ്ഥലത്ത്ക്ക്‌ നിക്ക് പിന്നെ എന്താച്ച് കഴിഞ്ഞ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ബുള്ളറ്റിന്റെ കാര്യം എടുത്ത് പറയാണ്ന്ന്ണ്ടെങ്കി നമുക്കിപ്പോ ലോങ്ങ് ഈ ഹൈ റേഞ്ച് ഒക്കെ കേറി പോവാണ് ന്ന്ണ്ടെങ്കിൽ ഇപ്പോ ഒരുപാട് വണ്ടികൾ ഇറങ്ങിട്ട്ണ്ട് ഈ ഒ ബുള്ളറ്റിനൊക്കെ കട ത്തി വെട്ടണ ഹിമാലയ അതുപോലെയുള്ള ബൈക്കുകളൊക്കെ അത്രയും എന്താണ് സ്മൂത്ത് ആയത് കൊണ്ട് തന്നെ നമക്ക് ഒരുപാട് ദൂരം യാ യാത്ര ചെയ്യാനൊക്കെ ഈ ഒര് വണ്ടി കൊണ്ട് പറ്റുമെന്നാണ് എനിക്ക് തോണിട്ടുള്ളത് അതുപോല തന്നെ നമ്മുടെ ബുള്ളറ്റിന്റെ ആ ബുള്ളറ്റിന്റെ പ്രത്യേകത എന്താച്ച് കഴിഞ്ഞാല് ഈ ഒച്ച വണ്ടി വരുന്നുണ്ട് എന്നുള്ള ആ ആ നാല് ആള് അറിയാം അതുപോലെ തന്നെ സിസ്റ്റഒക്കെ എടുത്ത് പറേണ്ട കാര്യമാണ് അത്രയും പെർഫെക്റ്റ് ആണ് വണ്ടി കൈന്ന് പാളി എ ബി എസ് സിസ്റ്റം ഒക്കെ കൈ വണ്ടി കയ്യിൽന്ന് പാള്ണ ഒര് ഒരു പ്രശ്നം ഇപ്പൊ ഈ വണ്ടി കൾക്കൊന്നും വര്ണില്ല അതുപോലെ തന്നെ പഴ കാലത്തൊക്കെ ബുള്ളറ്റ് ഡീസലിലൊക്കെ ഓടിയിരുന്ന ഒരു ബുള്ളറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയെന്ന് പറഞ്ഞ് അന്ന ഇന്നത്തെ കാലത്തൊക്ക അതൊര് നെരിയായ്റ്റ്ള്ളൊര് വണ്ടിയെന്നേര്ന്നു ഇപ്പൊ ആ അഹ് അങ്ങൻത്തെ വണ്ട്യളൊന്നും കിട്ടാല്ലല്ലോലേ എഹ്
അതെ അതെ ആ നയന്റീസ്ത്തെ വണ്ടിയൊക്കെന്നർഞ്ഞാല് ഞമ്മള് ഒരുവാത്തൂടി പോകുന്നുണ്ടെങ്കില് നാലാൾ അറിയാ വണ്ടി കാരണം അതിന്റെ സൈലൻസറും കാര്യങ്ങളുക്കെ അങ്ങൻത്തെ ആയിരുന്നു ഞമ്മക്ക് ആ ലെഫ്റ്റിലയ്ക്കാരം അയിന്റെ ബ്രേക്ക് ഒക്കെ വരുന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ പ പൊർത്തോവുമ്പ അങ്ങനെ അ ക്ലച്ച് അല്ല ഗീറൊക്കെ ഞമ്മക്ക് ഇപ്പറത്തായിരുന്ന് ആദ്യം ഇങ്ങനെ വന്നിര്ന്നത് ഏ അങ്ങൻതെ ഒര് മോഡല് വണ്ടിയൊക്കെയാണ് പിന്നെ ഈ പറഞ്ഞ മാരി ആ മറ്റേ ഞമ്മക്ക് ഈ ട്രക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യണാർഞ്ഞാ അതികം ഈ മാലയ മോൾലൊക്കെ രണ്ടായിരത്തി പയിനേഴ് മുതല് ള്ളെ ഈ മാലയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങൻതന്നേണ് യൂസ് ചെയ്യ്ണെ നമ്മള് പ്പൊ ഒരു വട്ടം എ ഏ ട്രക്കിങ്ങന് പോയപ്പൊ ഇതേ പോലെ ഏഹ് ഒരു പുള്ളിക്കാരന്ങ്ങനെ ഏ ഇമാലയൊക്കെ വെച്ചിട്ട് ഓഫ് റോഡ് ഇങ്ങനെകേറിവര്ണ്ട് അപ്പൊ ഞമ്മക്ക് ഇത് കാണുമ്പോ ഞമ്മക്ക് ഒര് കൗതുകാണ് ഏ ഇങ്ങനെയൊക്കെ അതാ നല്ലത് ഞമ്മക്ക് നടക്കാൻ പോലും പ കറ്റാ പറ്റാത്തോട് കൂടെ അവര് ഈ വണ്ടിയൊക്കെ കേറ്റി പോര്നത് അത് കാണുമ്പോ ഞമ്മക്കൊരു കൗതുകായിട്ട് തോന്നും ചെയ്യും ഏഹ്
ഒരു കാലത്ത് ഞാൻ ഈ വണ്ടില് ബുള്ളറ്റിനേക്കാളും പ്രിയപ്പെട്ട വണ്ടിണ്ടാ ങ്ങനെ നമ്മടെ എവ് സെറ്റ്ന്ന് പറയും എവ് സെറ്റിന്റെ കാര്യം എടുത്ത് പറയാണ്ന്ന്ണ്ടെങ്കി അന്ന് അത് അതൊര് അത് ത് ഇപ്പളും ആതും ഈ ഇപ്പറഞ്ഞമാതിരി ബുള്ളറ്റിനോടൊക്കെ പിടിച്ച്നിക്കാൻ പറ്റിയ ഒരു വണ്ടിതന്നെയാണ് കാണാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും അതുപോ അത് പോൽതന്നെ ഏ ഇപ്പമയ്ലേജിന്റെ കാര്യമണെങ്കിലും ഒരു പന്ത്രണ്ടന് ശേഷല്ല വണ്ട്യൾക്കൊക്കെ അത്യാവശ്യാര് നാ നാപ്പഞ്ച് നാപ്പത് മൈലേജ് ഉണ്ട് പന്ത്രണ്ടിന് മുമ്പില്ലേനൊക്കെ അത്യാവശ്യം കൊറവാണെങ്കി പോലും കൊണ്ട് നടക്കാനും കണ്ടട്രോളിങ്ങും അതുപോൽതന്നെ ഏത് ത്ര സ്പീഡിൽ പോയാലും വണ്ടി കൈയ്യിന്ന് പോവൂല കാരണം അയിന്റെ എടുത്തറയാനുള്ള ഒരു കാര്യം എന്താച്ച് കഴിഞ്ഞാൽ അയിന്റെ ടയറിന്റെ കാര്യം എടുത്തു പറയണം ടയറിന്റെ വീതിന്ന് പറഞ്ഞാ തി അത്യാവശ്യം വീതി ഉണ്ടാവുകൊണ്ട് അത് നന്നായിട്ട് തന്നെ നമുക്ക് കൊണ്ട് ട ക്കാനും അത് ത്ര കർവായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കി പിന്നെ എന്താ ച്ചഴിഞ്ഞാൽ ത്തയേൻള്ള ബുദ്ധിമുട്ടൊന്ന് ഞാൻ പർഞ്ഞരാ അത് ഓള് ഒടുക്കണെങ്കി ചെറിയ സ്പേസ് പോരാ റ് കാരണം ഹാല് ന്നര് ഒടിക്കുന്ന ലിമിറ്റ്ണ്ട്. മറ്റു വണ്ടികളെ പോലെ ഒടിക്കാൻ അത്ര ഒരു കംഫോർട്ട് അല്ല എന്നാണ് എനിക്കന്ന് ഫീൽ ചെയ്ത്ള്ള. അതുപോൽ തന്നെ ദീർഘയാത്രകർൊക്കെ നമ്മുടെ ഈ മല അതുപോൽത്തെ ഏരിയൊക്കെ കേറാനേ അതുപോൽ തന്നെ ഈ ഈ ചുരങ്ങളൊക്കെ കേറാൻ അത്യാവം നല്ല വണ്ടി തന്നെയാണ് യമഹന്റെ ഈ എബ്സെറ്റ് എന്ന് പറയുന്നത്. അതുപോൽ തന്നെ ന്റെടുത്ത് പറയണേയിന്റെ ഓണിന്റെ ഒരു പ്രത്യേകത അഹ് തെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ അതേപോലെ ത് മെയ്നായിട്ട് പറിന്നെയ്ന് ട്ടായ്റിങ് അത് ത് ന്റെട്ത്ണ്ടാര്ന്ന വണ്ടിന്നെണ് നിലവിൽ ഞാനിപ്പത് യൂസ്യ്യാത്തത് എന്താ ചെഴിഞ്ഞാല് അത് അത്യാവ്ശ്യം ഞാാന് വേറെ വണ്ടിണ്ട് സ്കൂട്ടർണ്ട് അതാവുമ്പോ ഒന്നുകൂടെ മൈലേജാണ് പിന്നെ ഒരുപാട് സാധനങ്ങൾ ട് കൊണ്ട് നടക്കാനൊക്കെ സ്കൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ന ലേ ന്നെൻക്ക് മനസിലായിട്ടിള്ളെ ഈ ബൈ ക്കിലും സ്കൂട്ടിയിലും ഉള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് വണ്ടികൾളെ ങ്ങനെ എന്താണ് താങ്കൾടെ അഭിപ്രായം
അതെ അത് രണ്ടും നമ്മുക്ക് രണ്ടും വ്യത്യാസം നമ്മക്കൊന്ന് വീട്ടിക്കുള്ള ആവശ്യങ്ങൾ എന്തും കാര്യങ്ങളും കൊണ്ടരാൻ പറ്റ്ന്ന വണ്ടിയാണ് സ്കൂട്ടി കാര്യങ്ങ ബൈക്ക് ആഉമ്പോ നമ്മക്ക് അയിന്റതായിള്ള ഒരു ഇത്ണ്ടാവും ലിമിറ്റ് ണ്ടാവും ഏഹ് അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ മാരി മഹയില് പണ്ടത്തെരു വണ്ടിണ്ടാ പാറ് എക്സ് ഹഡ്രഡ് അഹ് അതുപോൽ തന്നെ ഈ ബുള്ളറ്റിന്റെ ഭെ മാര്തെന്നെ അടിപൊളി വണ്ടി ആയിരുന്നു ഈ റോട്ട് കൂടി പോഉമ്പഴൊക്കെ നാലാള അറിയും കാര്യങ്ങളൊക്കെയാണ്. ഏഹ് അയിന്റെ ആ സൗണ്ട് നമ്മനെ ഗിറ് ചേഞ്ച് ചെയ്യുമ്പോ കുറച്ച് ലോങ്ങിൽ പോയി കഴിഞ്ഞാലും അയിന്റെ ഗിർ സൗ ചേഞ്ച് ചെയ്യണ സൗണ്ട് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റും അത്രയും അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊക്കെ മാർക്കറ്റില് ഏ ഈ വില കൂടി പോണ ഒരു വണ്ടിന്നുണ്ടെങ്കില് ആ കാര്യങ്ങളെക്കാരം ഏ ഏ പഴയകാലത്തെ വണ്ടികൾക്കാ ഇപ്പോ വില കൂടി പോണത് സാധാരണ നമ്മ പഴയ ഒരു വണ്ടിയാകും പഴെതാകുമ്പോൾ വില നേരെ തിരിച്ചങ്ങോട്ട് താഴത്തിക്കാണ്ട് പോരാറ് ഇത് നേരെ റി നമ്മള് ഞമ്മൾ സെർച്ച് ചെയ്തിരുന്ന ഒരു വണ്ടിയടുക്കാൻ ഒരു പ്ലാനുണ്ടായിരുന്നു കൂട്ടുകാരന് അപ്പ ഇങ്ങനെ നോക്കിയപ്പോ നാല് നാല് ലക്ഷം രൂപേന്റെ അടുത്തൊക്കെയാണ് നല്ല വണ്ടിയൊക്കെ കാണിച്ചിരുന്നേ ഏ അ മാർക്കറ്റ് വാല്യൂ കൂടുന്ന ഒരു വണ്ടിയാണ് ഈ യമഹെടെ ആർ എക്സ് ഹൺഡ്രഡ് ഒക്കെ ഏ പറഞ്ഞ ഈ സ്കൂട്ടി പറഞ്ഞമാതിരൊക്കെ നമുക്ക് വീട്ടുകാര്യങ്ങൾക്കും സാനങ്ങൾ കേറ്റ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണിത് പിന്നെ അത്യാവശ്യം ചെറു നമ്മൾ എല്ലാ വണ്ടിയും ഒരുപോലെ യൂസ് ചെയ്യാനും പറ്റ ബൈക്ക് ഞ്ഞാൽ അതിന്റേതായിട്ടുള്ള യൂസിങ്ങേ പറ്റുള്ളൂ ലോങ് റൈഡ് സ്കൂട്ടി പറഞ്ഞാൽ നമുക്ക് ലോങ് റൈഡ് ഒന്നും അധികം പോവാൻ പറ്റില്ല ഏ നമുക്ക് ബേ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏ താങ്കളെ കാറ് കാറിപ്പോ എന്തേ ഇല്ലേപ്പോ
ആ നിലവിൽ കാറുണ്ട് നമ്മുടെടുത്ത്പ്പോ ഞാനിപ്പോ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഫോർട്ട് ഫീഗ തന്നെയാണ് കാരണം ന്റെ അടുത്ത് ഉണ്ടായിനെതും എനിക്ക് എന്താച്ച ഈ വണ്ടിടെ പ്രത്യേകിച്ച് താല്പര്യംന്താച്ച്ഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ്ണ്ട് ഒരുഇരുപത്തിണ്ട് ഇരുപത്തിനാല് മൈലേജ്ണ്ട് എന്തായും കിട്ട്ണണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എടുത്ത പറയേണ്ട കാര്യം എന്താച്ച് കഴിഞ്ഞാല് ഈ ഒരു വണ്ടി ന്റെ പിന്നെ പെർഫോമൻസ് എന്ന് പറഞ് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങ് യാത്ര ചെയ്യുമ്പോ ഒരു കംഫോർട്ട് വേ നമുക്ക് ഇന്നോവന്റെ ഒരു ഫീൽ അഥവാ അതൊക്കെ അങ്ങന ലോങ്ങ് യത്രക്കെ ചെയുമ്പോ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ നമ്മുക്ക് ചില വണ്ടികളൊ ഷിഫ്റ്റിലൊക്കെ കയറി കഴഞ്ഞാൽ എനിക്ക് ഈ ചർദി ക്കാനും ഇതിനൊക്കെ വരും ഈ ആ അതെ ഇന്നോവെ കേറിയാ അങ്ങനെത്തെ ഒരു പ്രശ്നം വര്ണില്ല അത് ആ ഒരു ഫീലിംഗ് ഇപ്പൊ നമ്മുടെ ഞങ്ങടെ പോയിട്ടുള്ളത് ഊട്ടി മൈസൂര് കൊടെക്കനാൽ മൂന്ന് സ്ഥലത്ത് ഒരേ ടൈമില് കവർ ചെയ്ത വണ്ടിയാണ്ത് ഇപ്പൊ നിലവിൽ ഇതുള്ളത് അത് ഓഫീസിത്തെ ഫ്രണ്ടളെ കൂടെ പോയതാണ് അത് ന്ന് വെച്ച അത്യാവശ്യം മൈലേജ ഞങ്ങൾക്ക് ആ അത്രയും സ്ഥലം കവർ ചെയ്തിട്ട് ഞങ്ങക്ക് ആകെ ആഴിക്കണെ മൂവായിരത്തിഞ്ഞൂറ് നാലായിരം രൂ എണ്ണേ വന്നിട്ടുള്ളൂ കാരണം ചുരവും കാര്യങ്ങളും എർക്കും കാര്യങ്ങളൊക്കെ ആയോണ്ട് ഒന്നാമത് അതാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടിന്റെ പെർഫോമൻസ് നല്ലതാ അത്യാവശ്യം കുഴപ്പല്ലാത്തെ പെർഫോമൻസ് ആണ് പിന്നെ എന്താ വെച്ചാ വണ്ടിന്റെ കമ്പനി എന്ന് പറയുന്നത് അമേരിക്കയുടെ കമ്പനി ആവോണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളാകും പക്ഷെ നമ്മള് റോഡ് റോഡിനെ സംബന്ധിച്ച് നോ കാണുണ്ടെങ്കി നമുക്ക് ഈ വണ്ടി കൊണ്ട് നടക്കൽ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച ഒരുപാട് കുഴിയും കട്ടറും കാര്യ ങ്ങളക്കെ ഉണ്ടാവൊണ്ട് ഈ വണ്ടി ഹൈറ്റിന്റെ ഒരു പ്രശ്നം കാരണം അപ്പ നിങ്ങൾ പറഞ്ഞ സിയാസിന് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് പണ്ട് ഹൈറ്റ് ആ ഹൈറ്റിന്റെ പ്രശ് ണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹൈറ്റ്ള്ള ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വണ്ടി നിലരുത്തുന്ന ഒരുപാട് പ്രശ്നം ഉണ്ട് നിങ്ങളെ വണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ
അതെ ഒരുപാട് വട്ടം ഞമ്മള് ഒരു സാധാരണ ഒരു അഞ്ചാള് പോണ വണ്ടിയാണെന്ന ണ്ടെങ്കിലും ഇപ്പൊ നാലാൾ കയറി കഴിഞ്ഞാൽ ആൾക്കാരു ചിലപ്പോ നമ്മളെ അടി നമ്മക് നമ്മക്കൊരു മിസ്റ്റേക്ക് നമ്മള് ഏ നൂറ്റി എഴുപത്തഞ്ചോ അത് എമ്പത്തഞ്ച് അങ്ങനെയാണ് അതിന്റെ ടയറിന്റെ സൈസ് വരുന്നത് അപ്പൊ നമ്മൾ അതിൽ കുറഞ്ഞ ടയറ് ആയിനി നമ്മളിട്ടിട്ടുണ്ടാവും അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട്ണ്ടാർന്നില അതും കൊണ്ട് കൂടുതലായിട്ട് അടി ഒരത്തിയിട്ട്ണ്ടാർന്നു പിന്നെ നമ്മൾ ടയർ മാറ്റിയപ്പോഴാണ്ത് ഇത് നമ്മൾ ശ്രദ്ധിക്കണത് അപ്പൊ പിന്നെ നമ്മള് പ്രോപ്പർ ആയിട്ട നാല് ടയർ മാറ്റിയിട്ട് ഇപ്പൊ വലിയ കുഴ കൊഴപ്പൊന്നും ഇല്ലാതെങ്ങനെ പോകണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഈ പറഞ്ഞ മാതി കൂ ഒരു അമ്പ് വരുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചിട്ടൊക്കെ വേണം നമുക്ക് ഈ അമ്പ് മറികടക്കണം എന്നുണ്ടെങ്കിലും അതേപോലെ വലിയ വലിയ കട്ടർ വരണെങ്കില് ഒക്കെ നമുക്ക് സ്രോയിട്ട് ഒക്കെ പോകാൻ പറ്റുള്ളു അതെക്കേണ മൂ ഇതാണ്ടെ ഈ താന്ന വണ്ടിയായിട്ടുള്ള പ്രശ്നം പക്ഷെ ഇതിനും കൂടുതൽ ആൾക്കാര് ഈ സിയാസില്തന്നെ അ ഡീല് ചെയ്യാൻ നമ്മക്കു വേറെ ബമ്പറ് കേറ്റലും കാര്യങ്ങളൊക്കെണ്ട് പക്ഷെ അവരക്കെങ്ങനെയാണ് ഇത് കൊണ്ട് നടക്കണേന്ന് നമുക്ക് ഇതുവരെ മനസില ലായിട്ടില്ല നമ്മളിതുരേം ബമ്പറൊന്നും കേറ്റാത്ത വണ്ടിയാണ് ഇപ്പോളും ഈ അടിവാരത്തി കൊണ്ടെ വിക്കണേ അവരൊക്കെ എങ്ങനെയാണ് അത് ഇത് കൊണ്ട് നടക്കണേ എന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏ
തീർച്ചയായിട്ടും താങ്കള് പറഞ്ഞത് ശരിതന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ കാലത്ത് വണ്ടിന്ന് പറഞ്ഞാ ഒരു വീട്ടിലത്യാവശ്യമുള്ളൊരു കാര്യണ് വണ്ടി ഉണ്ടെങ്കി തന്നെ നമുക്ക് ഒരു സ്ഥലത്തെക്ക് ചെല്ലുന്നില്ലെങ്കി അങ്ങനെ പോകാനൊക്കെ പറ്റുള്ളൂ ഇപ്പോ സ്കൂട്ടി ആയിക്കോട്ടെ ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മള് മ റ്റുള്ളവരെ ഉപയോഗിക്കണേലും നല്ലത് ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പോയി പോരാനൊക്കെ കഴിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് താങ്കള് പറഞ്ഞ പോലെ തന്നെ വണ്ടികള് നമ്മുടെ റോഡിൻ്റെ ഘടന വളരെ മോശ മാണ് ഇന്ത്യയില് കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഈ വണ്ടികള് ഈ ഈ വന്ന് അടിതട്ടുന്ന പ്രശ്നം ഈ അമേരിക്കൻ്റെ ഒക്കെ അവിടത്തെക്കെ റോഡന്ന് പറഞ്ഞ്കഴിഞ്ഞാല് എത്രയും അത്രയും പെർഫ റ്റ് റോഡുകളായിരിക്കും അപ്പൊ അവിടക്ക് വേണ്ടി രൂപകല്പന ചെയ്ത വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിക്ക് വരുമ്പോല്ല ബുദ്ധിമുട്ട് എന്താച്ച
ഇപ്പളും ഈ ഇതിലുണ്ട് ഹൈവേലൊക്കെ നല്ല റോഡ്സ് ക്ഷേ അതേ പറഞ്ഞ മാതിരി നമ്മളെല്ലാടത്തും ഈ പഞ്ചായത്തു കൂടി മണ്ഡലത്തികൂടി എല്ലാടത്തും കൂടി നമുക്കി ഹൈവേ മോഡല് റോഡ് എന്തായാലും നമുക്ക്
കിട്ടത്തില്ല തീർച്ചയായിട്ടും നമുക്കിതിനെ കുറിച്ച് എന്തായാലും സംസാരിക്ക നിൽക്കണെങ്കിൽ ഒരുപാട് സംസാരിക്കാണ് നമുക്ക്
സംസാരിക്കാനുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ